കേക്ക്ണില്ലേ
ആ
ആ കേക്ക്ണില്ലേ അങ്ങട്ട് ഹലോ ഹലോ
കേ കേ ക്കണില്ലേ
ആ ആ പ്പൊ കേക്ക് ഇപ്പൊ കേൾക്ക്ണ് അയ്‌ന്റെ എടേല് കേക്ക്ല്ല ആ എന്തൊക്കേണ്ട് വിശേഷന്നിട്ട് റേഞ്ച് ഇഷ്യുന്നെ ആവും നല്ല റേഞ്ച് വാണം മ്മ് ഫ്രീ ആയില്ലേ
ഏ
ഓ ഇവിടെ നല്ലേ ഫ്രീ ആയില്ലല്ലേ ഇപ്പൊ
ആ ഇപ്പൊ ഫ്രീ ആല്ല
ആഹ് ഇവിടെ നല്ല വിശേഷം കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണ് ഉം
ട്രാവലൊക്കെ ചെയ്യാൻ ഇഷ്ടാണോ
ഓ ഇഷ്ടാണ് ഇഷ്ടാണൊച്ചാല് ഞാന് ഇന്റെ പിന്നെ ഞാനിപ്പൊ കല്യാണം കഴിഞ്ഞ് എനിക്ക് രണ്ട് കുട്ടികളൊക്കെണ്ട് ശെ ഇതിന് കല്യാണം കഴിഞ്ഞതിന് മുമ്പ് ഞമ്മള് കോളേജിന്ന് സ്കൂളന്ന് പിന്നെ ഞാൻ കുറച്ചേരം വർക്ക് ചെയ്ത സമയത്ത് അവിടുന്ന് ഒക്കെ ഞങ്ങൾ ഒരുമിച്ചൊരു പിന്നെ യാ തൊക്കെ പോയിട്ടുണ്ട് ട്ടോ പിന്നെ ഇയാളോ
ആഹ് ഞാന് ഫാമിലിയോടൊപ്പം പോവും
ആഹ് ആഹ് ആഹ്
ഇപ്പ ഫ്രണ്ട്സ് ട്രിപ്പ് സ്കൂള്ന്നൊക്കെ പോയിട്ടുണ്ട്
ആഹ് ആഹ് ആ അല്ലാതെ പോയികാണൂല അല്ലെ ആഹ് ആഹ് എങ്ങനെ ഇഷ്ടെങ്ങനെ ഫ്രണ്ട്സായിട്ട് പോണാണോ ഇഷ്ടം അത് നമ്മള് ഫാമിലി ആയിട്ട് പോവാനാണോ ഇഷ്ടം അതാണ് രസം ആ രണ്ടും രസമാണ് പക്ഷെങ്ക ഫ്രണ്ട്സായിട്ട് പോകുമ്പോ നമുക്ക് ഒന്നും കൂടി ഒരു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് അല്ലെ ആ മറ്റേ ശെയ്യ മറ്റ ഫാമിലിയായിട്ട് പോവു അപ്പൊ ചെറിയൊരു നിയന്ത്രണങ്ങളൊക്കെ അവി
ആ ഇണ്ടാവും നല്ല രസാണ് എങ്ങനെ പോയാലും
ആഹ് ഞങ്ങള് പിന്നെ ഇല്ലേ വെക്കേഷനി എടുക്കും പോയിട്ടില്ല അവിടെ പൊതുവേ ഞാനും എനിക്ക് രണ്ട് മക്കളാണ് ഞാൻ പറഞ്ഞല്ലൊ ഇപ്പൊ വെക്കേഷന രണ്ടുമാസം വീട്ട്- വീട്ടിലിരുന്നാണ് തീർത്തനല്ലാതെ കുറച്ച് ദിവസം ഒഴിവുണ്ടായുന്ന സമയത്ത് ഈ സ്വന്തം വീട്ടക്ക് പോയി അല്ലാതെ എവിടക്കും പോയില്ല പൊതുവെ ഞങ്ങളങ്ങനെ പോവലു ട്ടൊ ഞങ്ങളിപ്പൊ കല്യാ ല്യാണം കഴിഞ്ഞശേഷം ട്രിപ്പ് എന്ന സാധനം ലൈഫിൽ ഉണ്ടായിറ്റി ഇല്ലാനെനൊന്നും പറയാ ഇല്ലനൊന്നുംപറയാൻ പറ്റൂല എപ്പലേങ്കിലും ഏതോ ഒരു കാലത്ത് ബീച്ചക്ക്കൊന്നുപോയിനി ഒരു പെരുന്നാ- ക്കെ അല്ലാതെ ഒന്നും പോയിട്ടില്ല
പ്പൊ കല്യാണം കഴിഞ്ഞ ഉടനൊന്നും പോയില്ല
അത് പിന്നെ പോവൂല്ലോ. അത് മക്കള് അല്ല ഹണി മോൺ ട്രിപ്പൊന്നും പോവുല്ല ഇതുപോലെ ന്നെ ങ് ഒൻ പോയിട്ടൊള്ളൂ എന്ന് വെച്ചാല് ഹണിമൂണായിട്ടൊന്നും പോയിട്ടില്ല. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെറിയ ചെറിയ സ്ഥലത്തൊക്കൊയൊന്ന് പോയിം കണ്ട് രാവിലെ പോയി വൈകുന്നേരം പോരുന്ന അങ്ങനത്തൊക്കെ ആ ഒരു ട്രിപ്പ് ഒക്കെയിനി പോയിട്ടൊള്ളൂ പിന്നെ കല്യാ പിന്നെ മക്കളായന്റെ ശേഷാണ് തീരെം പോവാത്തെ പിന്നെ ഒന്നാ തീ പിന്നെ മ ക്ക് യാത്ര ചെയ്യുക്കുമ്പോ കഫക്കെട്ട്, ചുമ അങ്ങനെ എന്തേങ്കിലും? കൈട്ട് കാറ്റ് പിടിച്ചാ ആവി വെരും ആഹ് അപ്പൊ പിന്നെ ആഹ് ഛറുതി രണ്ട് മക്കക്കുയില്ലേ ഒരാക്ക് ഒരാളിപ്പോ നാലാം ക്ലാസേക്കാണ്. ഒരാള് മൂന്ന് വയസ്സായി ഇനി അംഗൻവാടിയേകാക്കണം അങ്ങനെയാണ് ഇപ്പത്തെ അപ്പൊ ഉ ആഹ് ആ പിന്നെ അങ്ങനെയ പിന്നെ ഛർദ്ദിക്കണ പ്രശ്നല്ല അങ്ങനെ ഞാൻ ഛർദ്ദിക്കൂട്ടോ മക്കള് ഛർദ്ദിക്കൂല ഞാൻ എവിടെക്കെങ്കിൽ ചെറിയൊരു ദൂര ടുത്ത് പോയാൽ മതി ഗുളിക കുടിച്ചാ കൊഴപ്പൊന്നുമില്ല ഗുളിക കുടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഛർദ്ദിക്കും അന്നത്തെ ട്രിപ്പ് എന്നാണ്ട് കൊള്ളാകും ഛർദ്ദിച്ച കഴിഞ്ഞാല്
ഉണ്ടാവല്ലല്ലേ?
ഉം ഛർദ്ദിച്ചു കഴിഞ്ഞാ പിന്നെ ഒന്നിനും കഴിയൂല്ല മക്കൊക്കെ ആ പ്രശ്നമില്ല ഞാൻ ട്രിപ്പ് പോയനേ സമയം ഞാനെന്റെ പിന്നെ പഠിച്ച് കഴിഞ്ഞ സ സമയത്ത് സ്കൂളിൽ നിന്നായാലും കോളേജിൽ നിന്നായാലും ഞാൻ പോയിട്ടൊണ്ട് സ്കൂളില്സ്കൂൾ ട്രിപ്പ് ഒക്കെയൊ ണ്ടാവല്ലോ അങ്ങനൊക്കെ ഞാൻ പോയിട്ടൊണ്ട് ഞാൻ പറയ് അന്നാ പോയതു കൊണ്ട് അവിടൊക്കെയൊന്ന് കണ്ടേ ചെലവല് പറയു ള്ള് കല്യാണം കഴിഞ്ഞിട്ട് പുതിയാപ്പ്ളന്മാര് കൊണ്ട് പോവും ഈ സ്‌കൂളിന്നും കോളേജിന്നൊന്നും പോണ്ടാന്നൊക്കെപ്പറയുന്ന രക്ഷിതാക്കളൊക്കെയൊണ്ടാവുല്ലോ? അതിലങ്ങനെപ്പറഞ്ഞിട്ടില്ലേപറഞ്ഞിട്ടൊണ്ടെങ്കിലേ സ്കൂളൂന്നും പോവൂല്ല
ലവിടെന്നും ഉണ്ടാവില്ലാന്നോ ങേ
ആ സമയത്ത് കൊറച്ച് പോയോണ്ട് അവിടേക്കൊക്കെ ഒന്ന് ക കണ്ടിട്ടൊണ്ട് പിന്നെ അതേമാതിരി ഇവിടുന്ന് ഞങ്ങള് ഫാമിലി ട്രിപ്പ് ഹസ്ബൻഡിന്റെ വീട്ടത്തെ നമ്മള് ഫാമിലി ട്രിപ്പ് പോയിട്ടൊണ്ട്. ഞങ്ങടെ വീട്ടിന്ന് ഫാമിലി ട്രിപ്പ് പോവില്ലെന്റെ സ്വന്തം വീട്ടിന്നും അങ്ങനെക്കെ ഇഷ്ടാണ് യാ റെയാൻ ഭയങ്കര ഇഷ്ടമാ. പ്രത്യേകിച്ച് നൈറ്റില്. നൈറ്റ്ച്ച എങ്ങനെ വെറുതെയണ്ട് ആ വെറുതെയണ്ട് ഇര് ഇര്ന്ന്ങ്ങനെ പോ ഓ അൻഷയെവിടെ കേറുന്നോവണയിങ്ങനെ വെറുതെയിങ്ങനെ നൈറ്റിലിങ്ങനെ രസമായിട്ട് ഇങ്ങനെ നമ്മള് എന്താ റെയ്ഡൊക്കെ ചെയ്യാന്നൊക്കെ പറീല്ലേ? ആ അങ്ങനെയൊക്കെ ഭയങ്കര ആ അതെ ഭയങ്കര ഇഷ്ടാണ്. ഇഷ്ടങ്ങള് അങ്ങനെ വെച്ച് മൂടി വെ ച്ച് നിക്കണം. ഒ ഹ് ഹ് ഹ് ഹ് ഹി ഹെ പാറി പറന്നിട്ടൊന്നുല്ല ഹ് ഹ് ഹ് ഓ അതെ ഇപ്പം അങ്ങനെ എറങ്ങാണെങ്കി എപ്പ ളോ എറങ്ങൂലേ ഹ് നമ്മളിപ്പോ മക്കളക്കെ ആകുമ്പോ പിന്നെ എങ്ങനെ അടങ്ങി നി ഒക്ക നല്ലതെ അതൊക്കെ അങ്ങ് മൂടി വെക്- ഇല്ല അത് അങ്ങനെ അങ്ങ് പോകും. ഇയാൾക്ക് എങ്ങനെ അങ്ങന അല്ല നൈറ്റിലൊക്കെയാണോ ഇഷ്ടം
ആ നൈറ്റിലന്നെ നൈറ്റല്ലേ വൈബ്
ആഹ് അതാണ് വൈബ് ബ്
ആ മഴയും മഴൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി
ആ ഈ മഴ എനിക്ക് ഇഷ്ടമില്ല ട്ടോ മഴ വന്നാ വന്ന ഒരു ഒർക്ക് തൂങ്ങണ ശേലാണ് മഴയൊന്നുണ്ടാവരുത് മഴയൊന്നും ഇല്ലാതെ നല്ല വെയ് ഈ കാലാവസ്ഥയിൽ ഇങ്ങനെ പോകണം
ആ എനിക്കിങ്ങനെ രാത്രി ബൈക്കിമ്മേ മഴെക്കെ കൊണ്ട്
ആ അതാണ്ല്ലേ ചില്ല അതാണ്ല്ലേ
പിന്നെ പ്ലസ്ടുന്നും പത്ത്ന്ന് ക്ക പോയിനി ട്രി
ആ ആ ആ അതെന്നും മെമ്മറബിൾ ആവൂല്ലേ ആ സമ ആ ആ ഒരുപാട് കഷ്ടപ്പെട്ട് ക്കെ ഇണ്ടാവ് ല്ലെ ആ ട്രിപ്പ് മാണെങ്കിൽ വീട്ടാര് എങ്ങനെ ആ അതെങ്ങനെ ട്രിപ്പിലെങ്ങനെ ഇങ്ങള്അവിടെ പോയി നിന്നു ട്ട്ണ്ടോ നിക്ക് ഇപ്പ ഇനി അതോ വൺ ഡേ അങ്ങനെ സ്റ്റേ ആണ്ല്ലേ ആ ആ
പത്ത്ന്ന് രണ്ട് ദിവസം പ്ലസ്ടൂന്ന് മൂന്ന് മൂന്നീസം
ആ ആ
പ്ലസ് ടു ത്തെ പ്ലസ് ടു ത്തേണ് അടിപൊളി ബ എന്താ ഡണ്ടേലി ഒക്കെ അറിയോ ഡണ്ടേലി ഗോകർണ ഗോവ
ആ എനിക്കാ അങ്ങനെ ഗോവയിലാല്ലേ. പോയേ.
ആ ഗോവന്റെക്കെ അടുത്തുള്ള സ്ഥല
ആനെ ആ ആ ഞക്കറിയില്ല ഞാൻ പറഞ്ഞല്ലേ ഇപ്പയിമ്മളെ ഈയൊരി കേരളൻ ചുറ്റി പറ്റി നിക്കണേ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ മാണെങ്കിൽ ഞാനെ കറി എല്ലാ തെ അങ്ങനത്തൊന്നും അറിയൂല്ല നമ്മള് പോവാത്തോണ്ട് പിന്നെ എന്താച്ചാല് നമ്മക്ക് ക്ക് കഴിഞ്ഞപ്പം ആയി ഇഷ്ടല്ലായികൊന്നുല്ല പിന്നെ നമ്മക്ക് ഇത് നടക്കൂല നമ്മള് ആഗ്രഹിക്കലില്ല ഇപ്പ അങ്ങനത്തെ ഇപ്പം നമ്മള് ആകെ ട്രിപ്പ് പോണമന്ന് ആഗ്രഹിച്ചോണ്ട് നിന്ന് പിന്നെ നമ്മക്ക് ട്രിപ്പ് പോവാതെ നിന്നാ ഭയങ്കര വെഷമ മാണല്ലോ ആ പിന്നെ നമ്മള് പിന്നെ ആഗ്രഹി ഇല്ലില്ലാ ഇനി ഇപ്പെ ഒരു സംഭവം ഞാൻ പറയാം ലൈഫ് ഇപ്പം തന്നെ ക്രോസ് ചെയ്തന്ന് സംഭവം വെട്ടി കളഞ്ഞതാ
പ്രയാസവാണ് വെട്ടി കളഞ്ഞ്
വെട്ടി നമുക്ക് നടക്കൂലന്നുള്ള സംഭവത്തിന് പിന്നെ നമ്മള് വെട്ടി കളയ ന്നേ വാണ്ടേ പിന്നെ നമുക്ക് ജസ്റ്റ് നമ്മള് വീടിന്റെ പരിസരത്തില സ്ഥലങ്ങള് അങ്ങനെയൊക്കെ പോവന്നല്ലാതെ പുറത്തക്ക് ഉം പിന്നെ ഇഷ്ടാ ഓട്ടാനൊക്കെ അറിയ പക്ഷേ വീട്ടില് വണ്ടിയൊന്നും ഇല്ലട്ടോ ഇന്റെ സ്വന്തം വീട്ടിലുണ്ട് അവിടുന്ന് താത്തർക്കൊക്കെ സ്കൂട്ടിണ്ട് അപ്പൊ അതൊക്കെ എടുത്ത് ഇങ്ങനെ ട്ടീ ട്ടുണ്ട് പിന്നെ സ്കൂട്ടിക്കെ വാങ്ങി തരാ ആഹ ഞാൻ സ്‌കൂട്ടിക്കെ വാങ്ങി തന്നന്റെ ബേക്കിൽ ഞാൻ പോരേണ്ടിരും
ആ അതാണ് ഞാനിപ്പ സ്കൂട്ടി പഠിച്ചു പഠിച്ചു നിക്കാണ് ലൈസൻസ് എടുക്ക
ആഹ് ആഹ് ആഹ് ഇപ്പൊ ലൈസൻസ് എടുക്കാൻട് ഉ സമയയാവുമ്പോ എടുക്കും ചെയ്യൂല്ലേ ലൈസെൻസ് അയ്ൻ അബേക്ഷി ട അപ്പൊ നല്ല പ്രയാസണല്ലോ ലൈസൻസ ഒക്കെ
അത് അപേക്ഷിച്ചിന് അടുത്ത മാസാണ് ലേണിങ് ആറാം തീയതി
ആഹ് ആ അപ്പൊ കിട്ടാൻ കുറച്ച് പ്രയാസണന്നൊക്കെ ഇങ്ങനെ പറ
ആഹ് ഈ എല്ലാർക്കും ഈ ബൈക്ക് ബൈക്ക് ടെസ്റ്റ് അങ്ങനെണ്ടാവല്ലോ ല്ലേ പോണെ ലേണിങ്ങ് പിന്നെ സുഖാണ് പഠിച്ചു എഴുതിയാതി പേട്യവണണ്ട്
ക്കെ ഓട്ടിങ്ങാണ്ടൊക്കെ
ആ ആ ആ ആ റോട്ട് കൂടെ ഓട്ടണം പിന്നെ വീടിന്റെ മുമ്പ് മ്പില് നിർത്തരുത് അങ്ങെ അങ്ങനെ എന്തൊക്കെയ ഉണ്ട് കൊറെ റൂൾസ് ഒക്കെ ഉണ്ട് യൂടെൻ അടിക്കണോ അങ്ങനെ എന്തൊക്ക കൊണ്ട്
ആഹ് അതൊക്കെ നിങ്ങക്ക് അവിടന്ന് പറഞ്ഞു തരൂല്ലേ ആഹ് അക്കെ പറഞ്ഞു തരൂല അവിടെ നിങ്ങള്ൾ പഠി
ആഹ് ആഹ് ആഹ് പറഞ്ഞഞ് തരും ആഹ് ട്രയലിനൊക്കെ പറഞ്ഞ് തരും ഉം ഉ പിന്നെ ഒരു ഭാഗ്യാണ് കിട്ടലൊക്കെ
ആഹ് ശരിയ കേട്ടോ ചിലത് എത്ര ഓട്ടി തയക്കല്ല ആൾക്കാരാണെങ്കിലും ആ തയക്കല്ല ആൾക്കാരാണെങ്കിലും ചില അവിടന്ന് ഒന്ന് പിഴച്ച-
ആതെന്നെ ആഹ് അവിടുത്തെ വണ്ടി ഇപ്പ നമ്മ കയ്യിലണ്ട് പോയാലേ
ആഹ് പാളിപ്പോയ കഴിഞ്ഞു ആഹ് പിന്നെ ചിലരുയുണ്ടാവു- തീരെ അറിയാതെ- ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിക്കോ ചിലപ്പോ അവിടെ- നല്ല ട്രിക്കില് കിട്ടുകയും ചെയ്യും അതൊക്കെ വന്നപ്പോൾ അതൊരു ഭാഗ്യമാണ്. ഒക്കെ ഒരു ഭാഗ്യം പോകണം നോക്കും ഓരോരുത്തും ഏ ഉം അത് അപ്പൊ അയിതിനൊക്കെ ശ്രമിച്ചിടട്ടില്ലേ
ആ് എന്റെ കുടുംബത്തിലെ തന്നെ- ഏ നന്നായി ട്ടാനന്ന അറിയില്ല ജസ്റ്റ് പഠിച്ചിട്ടു - പെട്ടളോ എന്നിട്ട് വേറേ ലൈസൻസ്- അപേക്ഷിച്ചിട്ട് ഭാഗ്യത്തിന് കിട്ടി. അത് വരെ തെറ്റക്ക് നോട്ടുമ്പോളൊക്കെ
ആഹ അതാ പറഞ്ഞത് എനിക്ക് ഒരു- ഭാഗ്യാണ് അ ഇപ്പൊ ശരിക്കുംട്ട എനിക്ക് കിട്ടിക്കോണം എന്നില്ല അതാ ഞാൻ പറഞ്ഞത്. ക്കൻ പടച്ചോന്റയ് ഇടത്തും ഇല്ലേ ഓരോരോ ഭാഗ്യങ്ങളാണ് ഏതാലും ഇപ്പം എന്ന ഡേറ്റ് പറഞ്ഞത്?
ആറാം തീയതി അടുത്ത മാസം
ആഹ് ആഹ് അയല്ലോ ദിവസം ആയല്ലോ.
ഉം പേടിയുണ്ട് പരീക്ഷ ഉള്ള പോലെയാണ്.
ആഹ് ആ അത് ഞാനൊരു ബുക്ക്- ബുക്ക്‌ ഒക്കെ ഇല്ലേ പഠിക്കാന്
ആഹ പടി - ബുക്കുണ്ട് അതുപോല വിട്ട് - ഇല്ല ന്ന്ചോദിക്കണം മറന്നതാ
സിംപിളാ കിട്ടുക്കരെ പിന്നെ നമുക്കീ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യുമ്പോളാണ് ആ ലേണിങ് നമുക്ക് കിട്ടാം എങ്ങനെ
കാറിന് പഠിച്ചാ പോയിന്
ആ ആ എന്നിട്ട്
എന്നിട്ട് പഠിച്ച് പത്ത് ക്ലാസ് പത്ത് ക്ലാസ്സ് പോയി ഏകദേശം ഒക്കെ പഠിച്ചിക്കണ് ഏ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്താക്കിയാണ്ട് ആകെ ഇടി ചാല കിട്ടുള്ളൂ ആ സമയം കൊണ്ട് ഇങ്ങനെ കയിണൊക്കെ പഠി പിന്നെ പെരേന്നിങ്ങന ക്കെ എടുത്ത് കണ്ട് വെറതെങ്ങനെ ഇപ്പാന്റെ പോട്ടോ
ആ ആ ഇന്റെ താത്തന്റെ മോള് ഇത് ആ ഇന്റെ താത്തന്റെ മോളും കാർ എന്റെ താത്താൻ്റെ മോളും കാറിൻ്റെതും ബൈക്കിൻ്റെതും എടുത്തണ്
ആ ഞാൻ രണ്ടും ഒപ്പം കൊടുത്ത്ക്കാണ്
ആ ആ രണ്ടും അതേമാതിരിതന്നെ വീട്ടില് എനിക്ക് കാ കറോന്നില്യ എന്നാല് എന്നെങ്കില് കാലത്ത് കാറുണ്ടാവുവാണെങ്കില് ആനെ പഠിച്ചിട്ടണ് രണ്ടും നായിക്കോട്ടട്ടെ ഞാൻ പിന്നെ വിളിക്കണ് ണ്ടേ ഓക്കെ എന്നാ ശെ ആവ് ശരി ശരി